ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം. സുഖം തന്നെയല്ലേ?
ആഹ് സുഖാണ്
ആഹ് മയണ്ടാ?
ഓഹ് ഇവിടെ നല്ല മയയെ രാവിലെ തൊടങ്ങിയ മഴയാണ്
ആണ് ല്ലേ ഇപ്പ എല്ലായിടത്തും ഉണ്ടല്ലോ മയ
ആഹ് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കാ കഴിഞ്ഞെ ഇതിലൊക്കെ മഴ പെയ്തപ്പോ ചൂരൽ മല ഉരുള് പൊട്ടിയതും അവിടെ ഇണ്ടായ നാശനഷ്ട്ടങ്ങളെ കുറിച്ചിടച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു
അതന്നെല്ലെ മയ വന്നാ പേടിയാണ്
ആഹ് എത്ര പേരാ മരണപ്പെട്ടത് അന്നത്തെ ആ ഒരു വെള്ളപ്പൊക്കത്തില് ഉം
ഇനിയാ കിട്ടാൻ ലോലും ഇണ്ടല്ല്
ആഹ് അവിടെയൊക്കെ കാണുമ്പോ സങ്കടോം തോന്നും ഓരോ വാർത്തകളും വീഡിയോകളൊക്കെ കണ്ട പ്പളേ അന്നത്ത്
ആഹ് ആഹ് ആഹ് ഇങ്ങളവിടെ പോയിരുന്നോ?
ഇല്ല പോയിട്ടില്ല
ഇല്ലല്ലേ?
ഇല്ല അമ്മള് ഫോണില് വെല്യ വാർത്തയേനിയല്ലോ അത്.
ആഹ് അതെ അതെ അല്ല പിന്നെ ടൗൺഷിപ്പിന്റെ ഇതൊക്കെ വന്നപ്പളെ കാണാൻ പോയിരുന്നോ ചോദിച്ചതാ അവർക്ക് വീടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഗവണ്മെന്റ്
വീട്കള് ഉം
ഒന്ന് കാണാൻ പോവാന് ആഗ്രഹം ഇണ്ടെന്ന് പോയോക്കണം എന്നാല് പോണഹ് ആലോയ്ച്ചാ ഒരു സങ്കടം ആണണോയ് എങ്ങനെ ഓലെ മു മുന്ന് പോയി ന്ന്ക്കാന്ന്ല്ലേ
ആഹ് ഒരു കുടുംബം ഒന്നായ്ട്ട് പോയത്ണ്ട് കുടുംബത്തില് ഒരാളെ മാത്രം ബാക്കിയാക്കി പോയോലൊക്കെ ഇണ്ട് അതണ്ട് കാണുമ്പോ നമുക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ തോന്നോ വേഗം കണക്ക്‌റ്റ് ചെയ്യും നമ്മള് ആ സമയം നമക്കാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് ന്നുണ്ടെങ്കിലുള്ളൊരു
ഉം അതാ ഞാൻ പറഞ്ഞത് കാണാൻ ആ ഗ്രഹം ഉണ്ടാണും കാണാൻ പോല് എങ്ങനെന്ന് ആലോ
ഹ്
ഇഞ് അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഇല്ലാതക്കട്ടെ ഈ വർഷം
ശെരിയാണ് ഇല്ലാതിരിക്കട്ടെ അതിനുള്ള മുൻകരുതലുകളും അതിന് മുന്നേ ചെയ്യ പറയാൻ പറ്റ് റ്റുല ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനോ ഒന്നും റ്റില്ലല്ലോ ഉം അപ്പ അതിലെ മുൻ കരുതലുകള് ത മുന്നേ പിന്നെ മാറി താമസിക്കാൻ പറ്റെങ്കിൽ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാ ഉം
ഇപ്പ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ കഴിണെ ഒരു സംവിധാനം ഇണ്ടായത് കൊണ്ടേ കൊർച്ചൊക്കെ ഒരു സമാധാനാണ്
അഹ് ശെര്യാണ്
പിന്നെ ഇന്നലൊന്ന് എവിടെ ഒന്ന് എന്തോര് സംഭവിച്ച്നല്ലല്ലേ ന്യൂസില് കണ്ടല്ലോ എന്താ ശെരിക്കും ഞാൻ കേട്ട്ട്ടില്ല എന്താ മതില് പോളിഞ്ഞതാ അങ്ങനെ എന്തോ ആണോ ഉണ്ട്.
നമ്മള ഇവിടെ അടുത്തുള്ള മതില് പോ പോയിട്ടുണ്ട്. മഴ വെള്ളം കെട്ടി നിന്നിട്ട്
ആഹ് ആഹ്
വെള്ളം കെട്ടി നിന്നിട്ടു പ്രധാന മതിലായിരുന്നു, അത് നന്നായിട്ട് ഇടിഞ്ഞു ചാടി.
ഓഹ് എങ്ങനെ? വീടിന്റതാ? ഓള്ടെ എന്താച്ച്?
അല്ല നമ്മളവിടെ ഏഹ് തൊട്ടടുത്ത വീട്ടിലേ ക്കുള്ള വഴിയിലേക്കുള്ള കെട്ടി അവർ കെട്ടിയതായിരുന്നു.
ആഹ് ആഹ് ആഹ് ആണില്ലേ? അങ്ങനെ മയ മ് മയ പെയ്താലെങ്ങനെ? വെള്ളം വരുന്ന ഏരിയാണോ?
ആഹ് മഴ പെയ്തണ മേലെ ഒരു ഇതുപോലെയാണ് ഏഹ് തട്ട് പോലെയാണ് നമ്മടെ സ്ഥലങ്ങൾ നിക്കണത്, അപ്പം അവര് കെട് ടിയതായിരുന്നു, അപ്പൊ വള്ളം ഒഴുകി പോകാൻ സ്ഥലം ഇല്ലാണ്ട് വന്നപ്പോ അവിടെത്തന്നെ വള്ളം നിന്ന് ഒന്നായിട്ട് കെട്ടിയതൊക്കെ ഒന്നായിട്ട് വീണ്. ഏതാലും ആർക്കൊന്നും സംഭവിച്ചില്ല. ഓഹ് നമ്മളവിടെ വീടുപണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉറവെടുക്കുന്ന സ്ഥലത്താ യിരുന്നു വീട് വെച്ചത്, പക്ഷെ ഇപ്രാ ഏഹ് നല്ല മഴയാഴ്ച്ചാല് നമുക്ക് അടുപ്പിച്ചൊരാഴ്ചക്ക് മഴ പെയ്താല് ഉറവ വരുന്നുണ്ട്, ഇത് ഇപ്പോ അടുപ്പിച്ചങ്ങനെ കിട്ടാത് തോണ്ട് ഇതുവരെ വന്നിട്ടില്ല, നമുക്കും ഇപ്പൊ വീട് വിട്പണി തുടങ്ങിയാല് അങ്ങനെ നോക്കിട്ട് ഇതുവരെ വന്നിട്ടില്ല.
അതെ ആഹ് വരാതിരിക്കണ്ടേ അന്നേ
വീടിന് ഭയങ്കര ഭീഷണിയാണ് ആഹ് നമ്മള് വീടുപണി ഇപ്പോ തൊടങ്ങീട്ട് ഇപ്പോ കൊറച്ചായി പക്ഷെ ഏകദേശം ഇപ്പൊ തേപ്പ് വരെ എത്തിയിട്ടുണ്ട്
ആഹ് തേപ്പെത്തിയാ
ആഹ്
ഏഹ് എങ്ങൻ എങ്ങനെ ബെഡ്റൂമൊക്കെ എത്ര എണ്ണം ഇണ്ട്?
ഏഹ് നമുക്കൊരു സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂമ് രണ്ട് എ ഏഹ് ബാത്റൂമ് ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമണും ഒരു കിച്ചണ് പിന്നെ ലെ ഡൈനിങ് ഹാള് കോർട്ടിയാട് ലിവിങ് പിന്നെ മേലക്ക് ചു ഒരു റൂമ്, ഒരു റൂമ് മേലക്ക് എടുത്തിണ്
അതെയോ ഒരു റൂമ് മേലെയാ, രണ്ട് റൂമാ അ തായെ?
താഴെ രണ്ട് റൂമുള്ളൂ മേലക്ക് ഒരു റൂമും അതിലേക്കൊരു ബാത്റൂമും അറ്റാച്ച്ട് ആയി
ആഹ് അതെ അതെ
അതെ എടുത്തിട്ടുള്ളൂ
അല്ല ഇപ്പ ചൂ ചൂടാണെല്ലോ കൊ ഇപ്പം മയ വന്നാ മയയും ചൂടായ വമ്പൻ നല്ല ചൂ ചൂടുവാണല്ലോ മൊകൾക്ക് ഇണ്ടായാല് ചൂട് തായേക്ക്ള്ള ചൂട് കൊറച്ച് കൊറയൂല്ലെ?
ഉം അത് ശരിയാ നമ്മളിപ്പോ ഒര് വീട്ടിലാ താമസിക്കണെ അപ്പ നമ്മക്ക് ചൂടോണ്ട് വല്ല ബുദ്ധിമുട്ടുകളും വെരും
ആഹ് ആഹ് ആഹ് അവിടെ എങ്ങനെ നല്ല മരങ്ങളുള്ള ഏരിയയാണോ?
ഓഹ് ഇവിടെ പച്ചപ്പും ഹരിതാപകരക്കെള്ള ഒരു ഏരിയേ തന്നെയാണ്
ആണ് ല്ലേ എങ്ങനെ കൃഷികളൊക്കെ ഉണ്ടോ?
ആഹ് ഞമ്മക്കിവിടെ റബ്ബറ്ണ്ട് കുരുമുളക് ക്ണ്ട് ഇഞ്ചി പല പല കൃഷികളുണ്ട്
ആണല്ലേ വീട്ടുക്കുള്ള കാര്യങ്ങളൊക്കെ
ആഹ് വീട്ടിലേ കാര്യം അങ്ങനത്തെ പച്ച ക്കറികളായിട്ട് ചെറിയ ഇതൊക്കെ തക്കാളി പിന്നെ വെള്ളേരിക്ക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ക്കെ ചെയ്യാറുണ്ട് ഉം ഇതെല്ലാം വിൽക്കാൻ കണ്ടിട്ടുള്ളതാണ് വിൽക്കാൻ വേണ്ടീട്ടാണ് ഈ കുരുമുളക് റബ്ബർ അങ്ങനത്തെ ഇതൊക്കെ ഉം ആഹ്
അല്ല നല്ലൊരു കാര്യവാണ് നമുക്ക് ചെറുതായിട്ടൊരു വരുമാനം കിട്ടുവല്ലോ
ആഹ്
അതാണ്
ആ പിന്നെ അതൊക്കെ ഏ ഉണ്ടാക്കാനും അത് പ്രത്യേക ഇഷ്ടാണ് നമ്മള് നമ്മുടെ സ്ഥലത്തുണ്ടാക്കി അത് വളരുന്നതും അതീന്ന് കായകൾ പറിക്കണത് അതൊരു വേറെ അനുഭവം തന്നെയാണല്ലോ
സ്ഥലം കുറവായത് കൊണ്ടേ ഒന്നും കുഴിച്ചിടാൻ കഴിയുന്നില്ല
ഓ
പറയുന്നേ കേക്കുമ്പോ നല്ലൊരു അല്ലല്ല കുഴിച്ചിട്ടാ നമ്മക്ക് നല്ലൊരു ഒരു ലാഭം കിട്ടണ ഒരു കാര്യവാണല്ലോ
ആഹ്
പക്ഷെ ഞങ്ങക്കവിടെ സ്ഥലം കുറവായത് കൊണ്ടേ ഒന്നും കുഴിച്ചിടാൻ കഴിയുന്നില്ല
ആഹ് അതേല്ലേ
എന്തെങ്കിലും ടെറസിന്റെ മുകളിലൊക്കെ കൃഷി ചെയ്യണ പോലെ ഉണ്ടല്ലോ അല്ലേ
ആഹ് നമുക്ക് ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ വേരൊ ക്കെ താഴെത്തോട്ട് വളരാത്ത കൃഷികളൊക്കെ ടറസിനു മേലെ ചെയ്യാൻ പറ്റും
അങ്ങനെ സോഷ്യൽ മീഡിയൽ ഇങ്ങനെ കണ്ടോ മാവ് പ്ലാവ് ഒക്കെ കു മേല സിനിമകൾ അതെങ്ങനെയ ആയിരിക്കാവല്ലേ
അത് ഞൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അ അങ്ങനത്തെ പഴങ്ങൾക്കൊക്കെ വരും കട്ടിലല്ല ഉണ്ടാവ അതായത് താഴ താഴോട്ട് വേര് ഇറങ്ങി ചെല്ലുമല്ലോ അതൊക്കെ എങ്ങനെ അപ്പൊ വീടിനെ ആ വീടിനെ ബാധിക്കൂല
ആണല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് ഹലോ ഹലോ എന്താ കേൾക്കുന്നിലെ ഹലോ ഹലോ ഹലോ ഹലോ